ഹൽക്കാവോ ഓക്കേ ഇന്നത്തെ നമ്മുടെ കുട്ടികളില് പലരും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കു
രുചി തോന്നാത്ത പല കുട്ടികളും ഇന്ന് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും പൊറത്തുന്ന് പോയി കഴിക്കാൻ ആഗ്രഹി ക്കുന്ന പിള്ളേരാണ്. അപ്പം ആ ഒരു രീതിയിൽ അവരുടെ ശരീരത്തില് ഒത്തിരി അല്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങ ങ്ങളിലേക് ഒത്തിരി എത്തുന്ന ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ് പോവുന്നത് ദിവസേന ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുടൊക്കെ കഴിക്കുന്നതോടുകൂടി ബേക്കറിയും മറ്റെണ്ണ പലഹാരങ്ങളൊക്കെ ധാരാളമായി ഇന്ന് കുട്ടികള് കഴിക്കുന്നുണ്ട് അപ്പം ആ രീതിയില് എന്താണ് പറയാനുള്ളത്? മുൻപൊക്കെയാണെങ്കില് ഇപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കില് അതൊന്നും അത്ര രീതിയിൽ അത്ര അത്ര ഈ ഒരു രീതിയില് നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു കാരണം ഇപ്പോഴാണ് പിന്നെയും നമ്മള് പുറത്തു നിന്നൊക്കെ കഴിക്കുന്നത് നമ്മള്ടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മള് കൂടുതലും വീടുകളിൽ തന്നെ കപ്പയും കഞ്ഞിയും അല്ലെങ്കിൽ ചോറും കപ്പ ചക്ക ഇതൊക്കെ ധാരാളമായി കഴിച്ചവരാണ് ചക്കപ്പഴം അങ്ങനെയൊക്കെ അപ്പൊ എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യ ത്തില്
അതെ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് നമ്മുടെയക്കെ വീടുകളില് പാരമ്പര്യ ട്ട് പണ്ട മുതലേ അവലംബിച്ചച്ച് വന്നിരുന്നത് രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ പ്രഭാത ഭക്ഷണംന്ന് പറയുന്നത് അരി അരച്ച ദോശ അല്ലെങ്കിൽ ഇഡലി ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കി സാമ്പാർ ചമ്മന്തി ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് വീടുകളിൽ നിോലക്ക് പോുന്നവരത് കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു രീതി അതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിച്ചണ്ടിുന്നേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ അരിയാഹാരത്തോട് അരി ആഹാരത്തോട് തന്നെ അല്ല രാവിലത്തെ ഭക്ഷണത്തോ തന്നെ ഒരു വിരക്തിാണ് അവർക്ക് അവ അലെ എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കില് ഉ പിന്നെ എന്താ സ്ക്വാഷ് ജ്യൂസ് ഇതൊക്കെ മതി അവർക്ക് രാവിലത്തെ ഇഡലിയും സാമ്പാറും ദോശയൊന്നും ഓർക്ക വേണ്ട അല്ലെങ്കില് എണ്ണക്കടി അല്ലെങ്കില് മന്തി ബിരിയാണി ഇങ്ങനോടൊക്കെയാണ് കുട്ടികൾക്ക് താല്പര്യം മധുര പലഹാരങ്ങ കേക്ക്ക്ക് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കഴിച്ചിട്ടാണ് നൂഡിൽസ് ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇന്നത്തെ കുട്ടികളൾ സ്കൂള പോുന്നത് വയറ് നിറയ ഇഷ്ടം പോലെ കഴിക്കില്ല അതേപോലെ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന എട്ടാം ക്ലാസ്സ് കഴിഞ്ഞ ആൺകുട്ടികള് സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി കുടിക്കാൻ അവർക്ക് എങ്ങനെങ്കിലും ആ സമയത്ത് അവര് പുറത്ത പോയിട്ട് എന്തെങ്കിലും ഫാസ് ഫു്ക് ഫുഡ് ക്കെ കഴിച്ചിട്ട് അവര് കോളയോ അല്ലെങ്കില് ഉ ഒരു നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് അവര് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാനാണ് ശ്രമിക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഉച്ചക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ പന്നിയൊക്കെ കുടിച്ചിട്ട് അത് കുറച്ച് കഴിയും അന്ന് കഴിഞ്ഞിട്ട് ഒരു കളിയും കൂടെ കഴിയുമ്പോഴത്തന്നെ നമ്മുടെ വയറില ആകെ കാലി ഒന്നുമില്ല വീണ്ടും ഉച്ച കഴിഞ്ഞ നമ്മൾ പട്ടിണിയാണ് ശരിക്കും വൈകുന്നേരം നടന്ന് വീട്ടിലെത്തുമ്പോഴത്തേന്നെ നമ്മളുടെ വയറ്റില ഒന്നും ഉണ്ടാവൂല ആ പരുവത്തിലായി ഇന്നത്തെ കുട്ടികള് സ്കൂള് വിട്ട് ഉടനെന്നെ സ്കൂൾ ബസ്സിന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പാരൻ്റസ് പോയി കൂട്ടിക്കൊണ്ട് അവ പത്ത് മിനിിനുള്ള വീ അതുകൊണ്ട് അവർക്ക് അങ്ങനൊരു വിശപ്പില്ലാ കളിയില്ലാ നമ്മളൊക്കെ ഒരു മണിക്കൂർ സ്കൂളിൽ നിന്ന് നടന്ന വരാൻ ഒരു മണിക്കൂർ പിടിക്കും ആ വരുന്ന സമയത്ത് കള ഓടിയും കളും ക ഒക്കെ വരു വീട്ടിലെത്തുമ്പോഴത്ത നമ്മുടെ വയറ്റില ഒന്നും ഇല്ല ആകെ വശ പവേഷം പിടിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അന്നത്തെ കുട്ടികൾ അത്തെ കുട്ടികളും തമ്മല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമ്മള് നടന്നു പോക തന്നെ നമുക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട ബുദ്ധിമുട്ടല്ല അത് തന്നെ ഒരു ഭയങ്കര വ്യത്യാസമാണ് ഇന്നത്തെ കുട്ടികൾ നടക്കുന്നില്ല അഞ്ച മിനിറ്റ് പോലും നടത്തുന്നില്ല സ്കൂള് വിട്ട കഴി ഉടനെ തന്നെ അവരെ വീട്ടിലെ
ആഹ അതെ സ്കൂൾ പഠിക്കലിന്റെ ബസ്സം വീടിന്റെ
അ
ഒടുലേക്ക് ബസ് എത്തിക്കുകയും ചെയ്യല്ലേ സ്കൂൾ ബസ് സ്കൂളുടെ ഹക്കൾ എന്താാണ്
ഉം ഹ അതെ അതുകൊണ്ട് കുട്ടികളെല്ലാം ഇങ്ങനെ ഓവർ വെയറ്റ് അടിച്ച് വ്യായാമം ഇല്ലാതെ ഫാസ്റ്റ് ഫുഡിന്റെ ആസക്തി വൈ നേരം വരുമ്പോ കുട്ടികൾക്ക് വേണ്ടിട്ട് ചക്ക വറുത്തത് അല്ലെങ്കില് പിന്നെ എണ്ണക്കടി ഇതൊക്കെയാണ് വീട്ടിൽ തന്നെ ആ ഉണ്ടാക്കി കൊടുുന്നത് പിന്നെ അവര് കളിക്കാൻ വീടിനകത്ത് പുറത്തു പോകുന്നില്ല വീടിനകത്തുന്നന്ന് പുറത്തു പോകുന്നില്ല വരുമ്പോഴേ അതിലടച്ച് ഒന്നെങ്കി ടി വി കുറച്ച സമയം മൊബൈല നോക്കുക അതിനു ശേഷം കുറ എഴുത്ത് പ അങ്ങനെയായി പുറത്തു പോയിട്ട് ുള്ള ആരോഗ്യകരമായ ഒരു വ്യായാമ ശീലങ്ങൾ കുട്ടികൾക്ക ഇില്ലെന്നായി കുട്ടികളൊക്കെ കണ്ട വാനം കൊഴുപ്പടിഞ്ഞ് തടിച്ച്ു കൊഴുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്
അതെ അതെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രധാനമായിട്ടും അവർക്ക് അത് തന്നെ അമിതഭാരം വരുന്നു അവരുടെ പ്രായത്തിന് പ്രായത്തിൽ കവിഞ്ഞ അമിതഭാരം അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇന്ന് എക്സസൈസ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കില്ല അല്ലെങ്കിൽ അവർക്ക് കൂടുതലും വ ഫോിൽന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോണിൽ അവരുടെടം കൂടുതലും ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങി കളിക്ക ഇതൊക്കെ കൂടി അവർക്ക് അമിതഭാരം വരുന്നു അതുപോലെ തന്നെ എപ്പോഴും ഒരു എനർജി കുറവായിട്ട് തോന്നുന്നു അല്ലേ അവർക്ക് ആ ഒരു ഉന്മേഷം എപ്പോഴും കാണുന്നില്ല കാരണം ഇപ്പോഴും ഒരു ക്ഷീണം തോുന്നരവസ്ഥയുണ്ട് അത് കൂടുതലും ഫാസ്റ്റ് ഫുഡ്ൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫുഡീ നിന്ന് കിട്ടേണ്ടത് ശരിയായൊരു പോഷകങ്ങള്ൾ കിട്ടുന്നില്ല അപ്പൊ ഫുഡ് അവ ഒരു എനർജി അല്ല കിട്ടുന്നത് ആ ഒരു ഉ ആ ഒരു അവരുടെ മൂഡൊക്കെ എന്താ നമ്മള് കൂടുതൽ ബേക്കറി ഒക്ക കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മന്ദതയാണ് വരുന്നത് കൂടുതലായിട്ടും ആ ഒരു ആ ഒരു ആക്റ്റീവ് അല്ല വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്ങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ അത്പ്പോ ഇത് ഈ ഒരു രീതിൽ അവരുടെ പഠനത്തെയും അവരുടെ കോൺസെൻട്രേഷനെയ ഒക്കെ ബാധിക്കുന്നുണ്ട് ആ ആ അത് കൂടാണ്ട് തന്നെ ഇവർക്ക് െ വലിയ ആരോഗ്യ പ്ര്രശ്നങ്ങൾ പിന്നീടത്തേക്ക് കാത്തിരിക്കുകയാണ് ഇപ്പോഴേ ഇങ്ങനെൊ ഒരു ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൂടുന്നു കാരണം കൂടുതൽ എല്ലാ പദാർത്ഥം എല്ലാ ഫു് ഫുഡിലും ആ ഷുഗർ അല്ലെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഇന്നിപ്പോ ായിട്ടുള്ള ജ്യൂസ ഒക്കെ കഴിക്കുന്നുണ്ട് കുട്ടികള് അൊ പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്ന ജൂസ് ഒക്കെ ആണെങ്കില അലൊക്കെ ഫു ഒരേ ഫ്ലേവർ, മാങ്ങോ ജ്യൂസ് എന്ന് പറയുന്നത് മാങ്ങോ അല്ലല്ലോ ഫ്ലേവർ ആഡ് ചെയ്തതാണല്ലോ. ജ്യൂസ്ന്ന് അപോ ഇതൊക്ക ഒത്തിരി അവരുടെ ഷുഗറ കൂട ഇന്ന് കുട്ടികളിൽ തന്നെ ഷുഗർ ഡയബറ്റിക് എന്നുള്ളത് കുട്ടികളിൽ നിന്ന ഒത്തിരി കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നൾ ഇവരെ തേടിയ എത്തുകയാണ് അല്ലേ അതുപോലെ തന്നെ പെൺകുട്ടികളിലെ മെനിസ്ട്രേഷന ഒക്കെ നേരത്തെേ വരുന്നു അല്ലെ ഇപ്പൊ പ്രായത്തിന് മുൻ് പണ്ടൊക്കെ അതൊരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിലൊക്കെള്ളത് ഇപ്പപ്പോ എട്ടും ഏഴും വയസ്സിലൊക്കെ മേനസ്ട്രേഷന് കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഫുഡിന്റെ് ഫുഡ് പല ഫുഡ് രീതികളിൽ വന്ന മാറ്റങ്ങളിലൊക്കെ ആണ് ഈ എഴതൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ
ഉം പിന്നെന്ന് പറഞ്ഞാല് ആഹ ഹലോ ഹലോ ആ പിന്നെ അതൊക്കെ തന്നെയാണ്ൻ മുൻപത്തെ തലമുറ ഇപ്പോഴ തലമുറയും തമ്മിലുള്ള വ്യത്ന്നെയാണ് ഭയങ്കര ഒരു പറമ്പിലേ ഇറങ്ങുന്നില്ല കളി ഇല്ല ഗ്രൗണ്ടിൽിറങ്ങി കളിക്കുന്നില്ല പണ്ടൊക്കെ കുട്ടിയും പോലും ക്രിക്കറ്റ് ഫുട്ബോൾ സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്ന ഉടനെ പുസ്തകം ഇട്ട് ചിലപ്പോം ഭക്ഷണം പോലും കഴിക്കാൻ നിൽിക്കാതെ ഒരു ക്ലാസ് വെള്ളം എടുത്ത് കുൂടിച്ചിട്ട് ഡ്രസ്സും മാറ്റിയിട്ട് മറ്റെല്ലാ അയൽവാസികള കുട്ടികള എല്ലാംായിയിട്ട് അവര് ഓടുകയാണ് കളിക്കാൻ വേണ്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ കശുവണ്ടി വറുക്കാൻ വേണ്ടിട്ട് നമക്കൊക്കെ കശുവണ്ടി ഉാകും അൊ ആ കശുമാങ്ങയൊക്കെ തിന്ന് വയർ നിറയ്ക്കുന്ന എത്രയോ കുട്ടികളുടെ കാലം ഉണ്ടായിരുന്നു അവർക്ക് പോലും ഇന്ന് ഷുഗറും കൊളസ്ട്രോളും എല്ലാം പിടിച്ചിട്ട് അല്ലാത്ത അവസ്ഥയ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ഷുഗർ പിടിക്കുന്നു ഇതേപോലത്തെ ആഹാരം കഴിക്കുന്നു ഓവർ വെയിറ്റ് നടക്കാൻ പിന്നെ ഈ ടിവിയുടെയും ഫോണിന്റെ മുമ്പില് ന്നിട്ട ഇരിക്കുമ്പോള്ള ആ ഒരു അവസ്ഥ ഇങ്ങനത്തെൊക്കെ സാഹചര്യമാണ് ഇന്ന് ശരിക്കും നമ്മൾ ന കാണാൻ പറ്റുന്നത് അതുകൊണ്ട് പിന്ന കുട്ടികൾക്ക് ഈ വ്യായാമത്തിന്റെ കുറവ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ
ഉം അത് പുറത്ത നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏത് രീതിയിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും പറ്റും അതായത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കണമെന്നില്ല എങ്കിലും വീടുകളിൽ കുറച്ചും കൂടെ
അതെ അതെ വീടുകളിന്റെ അവർക്ക് കുറച്ചും കൂടെ രുചികരമായ രീതിക്ക് രുചികരമായിട്ട് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ തന്നെയുണ്ട് കൊടുക്കുക കുറിച്ചയായിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ട് വരുക പ്രായം കൂടുന്നതോണ്ടും അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ആ കുട്ടികൾക്ക് വളർത്തിയെടുക്കുക ഇതൊക്കെ അങ്ങനെയക്ക മാം ചെറുപ്പത്തിൽ പിന്നെ അവർക്ക് ഇതിന്റെ ഗുണദോഷങ്ങളൊന്നും അവർക്ക് അറിയുന്നില്ല അതുകൊണ്ട് അവർ രുചി മാത്രം നോക്കുന്നു നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ടത് വായിക്ക് രുചിയുള്ളത് മാത്രം അവർ തിന്നുന്നു കുറച്ച് പ്രായം കൂടുന്തോറും അതിന്റെ ദൂഷ്യവശങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ അവരെ അതിൽ ന്നോക്കെ പിന്തിരിപ്പിക്കാനൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചക്കയുടെ സീ ഭക്ഷണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചക്കയും കൊണ്ട് പലതരത്തിലുള്ള രുചികരമായ വിഭ ഭങ്ങൾ ഉണ്ടാക്കാൻ ചക്കയൊക്കെ വരട്ടി അല്ലെ ചക്ക വറുത്ത് പിന്നെ ചക്കയില് മധുരമൊക്കെ ചെർത്ത ച ചക്കയപ്പം ചക്കപ്പായസം ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം നമ്മൾ ഈ ബേക്കറിയിൽ നിന്നും മേടിക്കു എന്ന പോലെ തന്നെ നല്ല രുചികരമായ മധുരമുള്ള ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഈ ചക്ക ചക്കയുടെ സീസൺ അതൊക്കെ വെറുതെ ഇങ്ങനെ പല ഇഷ്ടം പോലെ ചക്ക മഴക്കാലം മ്പോഴത്തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് നിലത്ത് വീണ് കൊതുക് പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടാകാതെ അത് നമ്മള് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തികയാണെങ്കിൽ ചക്കവിഭവങ്ങളൊക്കെ ഇഷ ഇഷ്ടം പോലെ അതൊക്കെ വേനൽക്കാലത്തൊക്കെ ചക്ക ഇല്ലാത്ത സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത് പിന്നീട് ഉപയോഗിക്കാനൊക്കെയുള്ള ഇത് സാഹചര്യം ഉണ്ടാക്കണം നമ്മള് അതിനുള്ള സംവിധാനങ്ങൾ അതിനൊക്കെ കുറച്ച് കഷ്ടപ്പാടും തയ്യാറെടുപ്പും അത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനത്തെ ആ വിഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ കൊടുത്ത് കൊടുത്ത് ശീലിപ്പിച്ച് അതങ്ങനെ അങ്ങനെ അങ്ങനെ ബേക്ക റ്റസിക്കെ നമുക്ക് കുട്ടികളെ അതിൽ നിന്നൊക്കെ ഒരു ആഹ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും
തീർച്ചയായിട്ടും അപ്പം കുട്ടികളിലേക്ക് അതെ നല്ലൊരു ഇപ്പം കുട്ടികൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമൊക്കെ അവരുടെ പഠന രീതിയിൽ ന്ന് കി ണ്ട് അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പഴും ടീച്ചേഴസ് ഇതൊ ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ പുറമെയുള്ള ഫുഡും അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ അതൊക്കെ പഠി മുണ്ട് അതുപോലെ തന്നെ അതവർക്ക് കുട്ടി പേരെന്റ്സ് പറഞ്ഞ് കൊടുക്കുന്ന പോലെ തന്നെ ടീ ടീച്ചേഴ്സും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം പല രീതിയിൽ നിന്ന് അവർക്ക് അറിവ് കിട്ടുമ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ
അതെ അതെ അതെ അതെ അതെ അങ്ങനെ അത് നമ്മള് പ്രാവർത്തികമാക്കി പ്രവർത്തിച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്ത് മാത്രം കാര്യല്ലോ അതെന്ത് അതിൽ നിന്ന് എങ്ങനെ അത് നമ്മ പ്രവർത്തി കാണിച്ചു കൊടുക്കണം അങ്ങനെ മാത്രമേ ഇങ്ങനെ വായും കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമല്ലേ പറയാൻ ആരൊ ണ്ട പറ്റും ചെയ്ത് കാണിച്ചു കൊടുക്ക കുട്ടികൾ വരുമ്പോഴത്തേന് നല്ല അവർക്ക് ഇഷ്ട കൊറച്ച് അവർക്ക് രുചികരമാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം അതുപോലത്തെ സാധനങ്ങളും കൊണ്ട് നമ്മൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കണം കുട്ടികൾ വരുമ്പോ അല്ലാതെ ഉ കുട്ടികൾ വരുമ്പോഴത്തേന നമ്മൾ പിന്നെ കുറെ ബേക്കറി സാധങ്ങളും കാപ്പി ചായ ഉണ്ടാക്കി വച്ചു കൊടുത്താൽ എണ്ണക്കടി അല്ലെങ്കിൽ ബിരിയാണി എല്ലാ ഫാസ്റ്റ്ഫൂഡ് ആയിട്ട് ല്ലാം കുട്ടികൾ വരുമ്പോഴത്തേ നമ്മള എല്ലാം റെഡി ആയിട്ട് മേടിച്ച് വെച്ച് കൊടുത്താൽ അവർ ആ രീ രീതിയിലുള്ള രുചി ഭക്ഷണങ്ങൾ മാത്രം തേടിപ്പോകും അതിനെ കഴിഞ്ഞ് എത്രയോ ഭേദമാണ് സ്വന്തം നമ്മളെ നാടുകളില് ഇപ്പൊ ഇഷ്ടം പോലെ ഫലവൃഷങ്ങള് ഓക്കെ ഓക്കേ ഓക്കേ ഓക്കെ ശരി ഉ